വേറെ എന്തൊക്കെ സുഖല്ല
വേറെന്താ സുഖമാണ് രാഹത്താണ് കുഴപ്പൊന്നുമല്ല അങ്ങനെയൊക്കെല്ലേ കുട്ടികൾക്ക്ന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല ഞാന് ബ്രെഡ് ഉണ്ടായിുന്ന അപ്പൊ കുട്ടികൾക്ക് ബ്രെഡ് പരി ച്ചവിടുത്ത് ഉ നിങ്ങളെന്താണ്ടാക്കി
ഞാനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുട്ടികൾ എത്തുന്നുള്ളോ അ അടെ എത്തിട്ട ഒരാള് മൂത്തോള് പൈസ ഉണ്ടാവുന്നത്
ഉം ആഹ ആഹ ആഹ അത് ശരി വേറെന്താങ്ങളെ നാട്ട കൃഷിയ ക്കണ്ടാ
കൃഷി ഞങ്ങളെ വീട്ടിൽ ചെറുതായിട്ട് കൃഷിയുണ്ട് നമ്മള് രണ്ട് പയറും തക്കാളി അങ്ങനെയൊക്കെ കുറച്ച് പഞ്ചായത്തി ഇട്ടൂ നമുക്ക് അങ്ങനെയുള്ള എല്ലാത്ത വേറെ കൃഷി റ്റൊന്നുമല്ല നമ്മക്ക് കൃഷി ഉണ്ടാക്കൻ ഇവിടെതിുള്ള സൗകര്യം ഇല്ല ഇവിടെ പന്നിുണ്ട് നായുണ്ട് കുറുക്കന്മാര് മയിലകുന്നതൊന്നും ഉണ്ടാക്കാന ആക്കൂല നായൊക്കെ കൊരക്കാന ആപ്പോത്തന്ന പന്നി വന്നു കുത്തി മ ച്ചിടും ഇനി കൃഷിക്ക് പറ്റാത്ത സ്ഥലം
ഉം ഉം ഉം മ്മക്കും അങ്ങനെ തന്നെ മ്മക്കും അങ്ങനെ തന്നെ പന്ന
ഹ പന്നിയക്ക് വേറെ വ അങ്ങനൊന്നുമല്ല അവർക്ക് ഉണ്ടാവാനട വായ്ചേമ്പ ഒക്കെ ഉണ്ടാവാൻടയാ പൂത്ത് വരും വ്യാത്തിക്കുക അതൊന്നും മഞ്ഞളും ഇഞ്ചും തൊടന്നില്ല
ആഹ
പിന്നെ നമ്മള് വേറെള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചേന ഒടങ്ങി ചെറിയ കുട്ടിയമ്മ ഒളച്ചു വേണ്ടള ആ പൂത്തിന് അത് വീട്ടിൽ ചേനയോട് തല്ലായിു എന്നും ചേനപ്പേരിന് ചേനപ്പൂവും ചേന ഇതും ചേന തണ്ടൊക്കെ ഉണ്ടാക്കല്ലോ നമ്മള് മറതണ്ട് പറിട്ട് ഉണ്ടാക്കണ ചേനന്റെ ആപ്പോ ഇതുണ്ടാവ വരില്ലേ ഇഏത് ഒരു എടി കൂടെ വേ രു തയ്യും കൂടി മുളച്ചരും രണ്ടെണ്ണം പൊന്തൊല്ല
ചേ ചേപ്പൂലേ
ആ ചേനപ്പൂല ചേന തണ്ടന്നെ ഉണ്ടാക്കും കൂമ്പി വരുന്ന രണ്ട കൊ രണ്ടെണ്ണം വരും അല്ല ഒന്നട നിർത്തിയിട്ട് ഒന്ന് നമ്മള് അരിഞ്ഞെടുക്കും
ആഹ ആഹ
അത് നമ്മള് ചെറുതാക്കി അതിൽ കൊത്തി അരിഞ്ഞിട്ട് അതിൽ തേങ്ങ ചച്ചിട്ടിട്ട് ഇണ്ടാക്കിയ വേറെ രസമാണ് നമ്മ മുരുങ്ങ മുരിങ്ങൊക്കെ തോരം വെക്കൂലേ അയിനെ കായ ദസാ കുഞ്ഞഞ്ലാക്കിയിട്ട് നമുക്ക് കാണൂല തേങ്ങ കാണുള്ളോ മറ്റ ഇങ്ങനെ ഒരുളിപ്പച്ച കള കുേ കാണുള്ളൂ അങ്ങഞൻ കൊത്തിയ വാടിയ പിന്നെ ഉം പിന്നെ നമ്മള് ചേമ്പച പര്ക്ക എടുക്കണ തണ്ടല്ലാതെ ഇല ആഹ വല വെക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പ ചേമ്പല്ല ചേനല്ല ഒക്കെ തിന്നാൻ പോതിയലോടങ്ങി ഒന്ന ഇണ്ടാക്ക ഒന്ന കുയു അതും കൂടി എെ അറങ്ങി മാ പിന്നെെന്താ ചെയ്യാ ഇനി ടെറസിന്റെ കീടൊക്കെ മേലക്കൊക്കെ വെച്ചുണ്ടാക്കേണ്ടാവും ഞമ്മക്ക് ഇന്ന ടറസ് ആയിട്ടില്ലാഡംബരയാണ് ആഹ ആയിക്കോളു അതല്ലാം ഇഞാനൻണ്ടാക്ക ക
ആഹ അതിസം ഉണ്ടെങ്കില് വലിയരു ഉപകാരമാണ് പക്ഷെ എന്താ പച്ചപ്പ് കിട്ടും നല്ലവോണം
ആഹ് അല്ല നാല അത്യാവശ്യംൊക്കെ
ടെറസിന്റെ മേഖക എന്തെങ്കിലും ഉണ്ടാക്കുമ്പഴേ പച്ചത്ത കിട്ടും നല്ലോണം പറയാ
അതിത് നമ്മള് കോൺക്രീറ്റ് കഴ്യുമ്പോ തന്നെ നല്ല വരച്ചാൽ മതി അപ്പൊ നമ്മള് വൃഷിട്ട് മദ്യ വേൻ പോവല്ലോ വേറെ എന്തൊക്കെ സുഖണും കൊഴപ്പൊന്നുംല്ല അങ്ങനെ പോണ്ട്ോ ഹലോ കേക്കുന്നല്ലിയാ കേൾക്കണില്ല ഹലോ
ഹലോ
കേൾക്കണില്ലേ
വേറെന്താ വിശേഷങ്ങള്
വേ വേറെന്തൊക്കെ സുഖ പക്ഷെ ഞങ്ങൾ നാടൊക്കെ കാണാൻ വരുംണ്ടേ ഈ കുന്നുംചേരി മല ഒക്കെ കണ്ടു പോവാല
വേറെന്താ വിശേഷങ്ങളെ ചോയ്ിക്കാ
വേറെ കൊഴപ്പൊന്നുമല്ലടി ഇത് എന്താണ് കമ്പനി വർക്ക്ൊക്കെ ചെയ്യണ്ടോ അതിന് താല്ം
ആ ആ ഹലോ കാറ്റക്കെ ഉണ്ടോ അവിടെ
ആ കാ കാറ്റൊന്നല്ല ഇപ്പൊ ശാന്തമായിരിക്ക നക്ക വെസ്റ്റേജന്നരു കമ്പനില്ലേ ഹലോ
നക്ക് ത്മ ഉ അതട്ടട്ടോ മണ്ടന ഇ ഒരുപണ്ടണ്ട അ
അന്റെ ഉമ്മോടെ മഴസേ ഹലോ ച എന്താ പറണ് അലോ എന്താ കേൾക്കണില്ല ഹലോ
ഉ നല്ല കാത്ത്
ആ്ാ അതുകൊണ്ടാണ് ഒരു എഞ്ചി പോയിത് മോളം സൗണ്ട് കേൾക്കണന്റെ കേക്ക ുന്നില്ലേ നല്ല കാറ്റുണ്ടല്ലേ ബുദ്ധിമുട്ടുണ്ടോ
ഹലോ
ഹലോ ഹലോ ഉ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആ അത് കാറ്റൊണ്ടാണ് ഒന്നും കേൾക്കാത്തത് ഹലോ മോള് പറന കേക്കണ എന്ത ഒന്ന കേേക്കത്ത തടി എന്ത് വേണോന്ന് ഹലോ കാറ്റോണ്ട് കേക്കാത്ത നല്ല കാറ്റാ തോന്നട ഹലോ ഹലോ ഏ എന്നാ രണ്ട് ഞ പോര് ചോയ് ചോക്ക
ഇജ്ജ് ഓടെ ആഷിമെ ഇജ്ജ് എന്താപ്പോ മേ